ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേക്കാം കേക്കാം സുഖാണോ? ആഹ് ശരി ശരി രാവിലെ പണിയൊക്കെ കഴിഞ്ഞോ ക്ലീനിങ് ഉണ്ടല്ലേ എന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങ ഇല്ല ഇല്ല തുടങ്ങണതേ ഉള്ളൂ ഉം പിന്ന ലീവ്ല്ലേ
അമ്മളെ
വർക്കൊന്നും നമ്മള് ല പണിക്ക് പോകണണ്ടെങ്കി കൊഴപ്പമില്ല പെട്ടെന്ന്ങ്ങക്ക് പണി തീരും
സത്യാണ് എന്തെങ്കിലും നമുക്ക് എങ്ങട്ടേലിലും പോവാനുണ്ടെങ്കി റിയ പെട്ടെന്ന്ങ്ങളെ പണി അല്ലേ അത് മൂന്ന് മണി നീട്ടി അങ്ങനെ കൊണ്ടോ
അതെ അതെ എനിക്ക് എണീക്കപ്പ തന്നെട്ടും ആയി ഇനിപോ എപ്പോ ഉം
ആഹ് വന്നില എപ്പ ചെയ്യണില്ല
ശരി ശരി ഉം ഉം ശരി ശരി ഞാ ഞാന് സ്കൂളിലാണ്
ആഹ് ആഹ് അടുത്തന്നെയ ആണ സ്കൂള് ആഹ് പെല്ല്യാ സമയത്ത് പോയിട്ട് പിന്നെ തിരിച്ചും തന്നെ സ്കൂൾ മക്കളക്ക സ്കൂൾ തീരണ സമയത്ത് തിരിച്ചും വരാലോ
തിരിച്ചും വരാം അതാണ് സ്കൂളിൽ പോണമെങ്കിൽ ഇപ്പ രാവിലെ പണിയെല്ലാം തീർത്തിട്ട് പോയന്നെ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല
ആഹ് ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ ആറയും
ഉം ഉം
പി എസ്റി കഴിഞ്ഞാണ് അപ്പോ പിന്നെ നമുക്ക് ക്നിക്കിലൊക്ക എിഞ്ഞാൽ രാവിലെ നേരത്തെത്തണംന്ന വൈകിട്ട് കുറച്ച്ഴിട്ട് ഇറാൻ പറ്റും മളെക്ലാസും ചെറുദിനൊക്കെ നോക്കണെങ്ക അപ്പോ ഇപ്പോ ജോലിക്ക് പോകുമ്പോ ഇല്ല
പറ്റൂല പിള്ളോര എന്ത കട്ടണന്ന് പഠിക്കണ്ടോ
ആഹ് മോള് നാലാം ക്ലാസ്സിലാണ് പഠിക്ക്ണത് ചെർത് രണ്ട് വയസ്സായിട്ടേള്ളു. ഉം പിന്നെ വീട്ടിൽ നോക്ക വീട്ടിൽ ഞങ്ങളെന്നുള്ളൂ ഞാനും മോളും മോനും തന്നെള്ളു ആഹ് പൊർത്താണേയ്
പൊറത്താണ് അപ്പൊ വല്യരൊന്നുല്ലേ?
ഇല്ലേയ് തറവാ പിന്നെ ഉ വാപ്പി ഉമ്മിയൊക്കെ തറവാട്ടിലാണ് ഞങ്ങളിപ്പോ വീട് വെച്ച് മാറിയതാണ്
ആഹ് ശരി ശരി ശരി തന്നെ ഇരിക്കെ ഭയങ്കര പാടല്ലേ രണ്ടുപേരെ കൂടി മാനേജ് ചെയ്യ്ന്നതൊക്കെ
വയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്താറിയൊ നമ്മളെ ഇഷ്ടത്തിനല്ലേ നമുക്ക് എപ്പഴെങ്കിലും പ്പോ ആരും നിർബന്ധിക്കാനും കാര്യങ്ങളൊന്നുല്ല നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ ഓരോന്ന് കഴിയുമ്പോ ഓരോന്നും മോനൊർങ്ങുമ്പഴ ഓരോന്ന് അങ്ങനെ എടുക്കും അതന്നെ
ഓഹ് വീട്ടിലൊക്കെ പോവോ?
ആഹ് വീട്ടില് പോവും അതേ പോലെ തറവാട്ടില് പോവും
ഉം ഉം അടുത്തന്നെയാണോ അതോ
ആ ഒര് അഞ്ചാറ് മിൻറ്റ് നടക്കാന്ണ്ട് അത്രന്നേ ഉള്ളൂ തറവാടും നമ്മളെ വീടും തമ്മില്
ഓഹ് ശരി ശരി ശരി അവരക്കെ ഇങ്ങട്ട്ക്ക് വരോ?
ലേക്ക് വരും ഇന്ന് ഇന്നലെ ഇ ഇന്ന്പ്പൊ ലീവല്ലേ മൂത്തച്ചിം കുട്ടിയെളൊക്കെ വന്നിട്ട്ണ്ട് വിരുന്ന് വന്നിട്ട്ണ്ട് പ്പൊ ഓരെക്കെണ്ട്വ്ടെ
ശെരി ശെരി ശെരി ഉം ഉം അപ്പൊ അങ്ങനെയൊക്കാണെങ്കി കൊഴപ്പുല്ല
മക്കൾക്കൊക്കെ ലീവല്ലന്ന്റയാ ഹ് ഉം ഫുഡോക്കെ ണ്ടാക്ക്ണത്?
ഫുഡൊന്നും ആയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴാണ് എഴുന്നേ
ഞ് ബ്രേക്ഫാസ്റ്റ് ഉണ്ടാക്കീട്ട് വാണ്ടേ
എല്ലാം ഇനി തൊടങ്ങണം ഇപ്പന്ന് ലീവായത് കൊണ്ട് കൊച്ച് താമസിച്ചാ എഴുന്നേക്കുന്നത് അപ്പൊ പിന്നെ അവനെഴുന്നേക്ക ക്കുമ്പഴേതേക്കും അങ്ങനെന്തേലൊക്കെ ണ്ടാക്കി കൊട്ത്താ മതി.
ആഹ് ആഹ് ഞാനും തന്നെപ്പന്നലെ ഇന്നലെ പിന്നെ നോമ്പുറക്കാന് ബിരിയാണി ആക്കിന്ന് അപ്പ അയ്ന്റെ മ ആഹ് ഏയ്‌ എല്ലാ ഞങ്ങക്ക് ഈ രണ്ട് ദിവസം ഞങ്ങക്ക് നോമ്പ് ട്ക്കണം നിർബന്ധല്ല നല്ലതാണ്.
അത് മുപ്പത് മൊ മോക്ക്
അത് കഴിഞ്ഞു ഇത് പ്പ പ്പ സുന്നത്തായിട്ട്ള്ള നമുക്ക് നിർബന്ധല്ലാത്തൊരു നോമ്പാണ് നമു വേണെങ്കിൽ ഇടുക്കാ ന്നുള്ള രീതിൽ ഇള്ള നോമ്പാണ്
ആഹ് ആഹ്
അപ്പൊ രണ്ടു ദിവസം ഇന്നലിം ഇന്നും
ആഹ്
അപ്പ നമ്മൾ ട്ത്തിട്ട്ണ്ട്
ഓഹ് ശരി ശരി ശരി
അപ്പ പിള്ളാർക്ക് എന്തേലും വെച്ച് കൊടുക്കണോലോ.
എന്ത്
പിള്ളേർക്ക് എന്തെങ്കിലൊക്കെ
ആഹ് വെച്ച് കൊടുക്കണം ചോറ് വെച്ചിട്ട്ണ്ട്. പിന്നെ ബീഫ്ണ്ട് ഇരിക്ക്ണ് ണ്ട് വീട്ടില്ണ്ട്.
ശെരി ശെരി
കറി വച്ചതന്നെണ്ട് അപ്പൊങ്ങനെ അത് വെച്ചിട്ട് അങ്ങനെ ഓരെ അഡ്ജസ്റ്റിത് വിടണം ഇനി വൈന്നേരത്തിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇണ്ടാക്കണം
ഇണ്ടാക്കണം നോമ്പ് ആയത് കൊണ്ട് അങ്ങനെ ണ്ടാക്കണം ലെ? ഓ ശെരി ശെരി ശെരി
അപ്പക്കിന് എന്തേലും ജ്യൂസും ഫ്രൂട്ട്സും അതേപോലെ ഇന്നലെ പിന്നെ സ്നാക്സ് ഒന്നുണ്ടാക്ക ഒറ്റടിക്ക്‌ഒരറ്റ ബിരിയാണിവയ്ച്ചപ്പ അനങ്ങട് കഴിച്ചു
ആഹ് സ്നാക്സ് ഒക്കെഇണ്ടാക്കണം അങ്ങനെക്കെ
ഇല്ല ഒന്നും ഇല്ല അതൊന്നും നിർബന്ധല്ല പക്ഷേ കേനോമ്പ് തുനോമ്പ്ന്ന് പറയുമ്പോ നോമ്പ് നോമ്പന്ന് പറയുമ്പോ കുട്ടികൾക്കൊക്കെ ആഹ് സമയ ആവുമ്പോ അതൊക്കെ കാണണംങ്ങനെ
ഓഹോ ഹോ അങ്ങനെണ്ടല്ലേ ഞൻ ഇവടെ കണ്ടിട്ടുണ്ട് ഈ മറ്റേ എന്റെട്ത്ത് അടുത്ത് ട്യൂഷന് വരുന്നകൊറച്ച് പിള്ളേര് അവരുടെവീട്ട വീട്ടില് ഇങ്ങനെ നോമ്പ് സമയത്ത് നോമ്പ് തൊറക്കുന്നതിന്റെ ഒക്കെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു പ്പഅതില് കണ്ടപ്പഴത്തേക്കും വീട്ടില്ണ്ടാക്കി കിയപലകാരം അല്ലാത്ത കടകളിന്ന് വാങ്ങിച്ച പലകാരംണ്ട് ഫ്രൂട്ട്സ്ണ്ട് ഇതെല്ലാം ല്ല ഒര് പറയാൻ പോവാണെങ്കി ഒര് പത്ത് പന്ത്രണ്ട് പ്ലേറ്റില് ഇങ്ങനെ അ
നെര്ത്തി വെക്കും ആഹ് അത് നമക്ക് എന്തെങ്കിലും ഫ ഇക്കഇണ്ടാവുമ്പോ നമ്മള് നോമ്പതോറ ഇണ്ടാക്കും നമ്മളേ പിന്നേ അത്പോലെ നൈബ്ർസിന് യിംഅത്പോലെ തന്നെനമ്മളേ ഫാമിലിയില ആള്കളൊക്കെ വിളിച്ചിട്ട് അപ്പ അങ്ങനെ ആവുമ്പോ നമ്മള് കൊറേ ഐറ്റംസ് ഉണ്ടാക്കും
ഇല്ല ഇവര് തന്നെയാണ് അപ്പൊ പിന്നെ ഞാൻ ആരെങ്കിലും ഗെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നോ ചോദിച്ചപ്പ ഇല്ല്യാ ഇപ്പ ഇവര് തന്നെയാണ് മൂന്ന് പിള്ളോരാ അവർക്ക് നാല് പിള്ളാരാണ് അവർക്ക് അപ്പൊ പിന്നെ അവർ ഏ ങ്ങനെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ കഴിക്കണ്ടത്
കഴിക്കണ്ട ആഹ്
ഉം വേളുപ്പിന് നാല് മണിക്കൊക്കെ എഴുന്നേറ്റ് കഴി ക്കണ്ടേ അതൊക്കെ കഴിക്കാനാ ബുദ്ധിമുട്ടാവുമോ
ഇല്ല നമ്മള് അലാറം വെച്ചട്ട് ഏണിക്കും
ആഹ് എന്നാല് ആ സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് അങ്ങ് ഇതായിട്ട് തോന്നുല്ലേ
അത് പിന്നെ അങ്ങനെ ശീലാൾക്ക് ഞാൻ കഴിക്കാല്ല ട്ടോ ഞാൻ കിടുമ്പോ തന്നേ അങ്ങനെ കഴിച്ച് അതും മേ നോമ്പ് എടുക്കല്
ആണല്ലേ
മിക്ക സമയത്ത് വലിയ ത ഇപ്പൊ എണിക്കാണെങ്കിൽ പോലും കുറച്ച് വെള്ളം കുടിച്ച് കിടക്കു ആഹ് അഞ്ച് മണിയാകുമ്പോ ബാങ്ക് കൊടുക്കൂല്ലേ ആ സമയത്ത് നമുക്ക് വെള്ളം കൂടി കുടിക്കൻ പറ്റുല്ല ഒന്നും പ റ്റൂല്ല അതുവരെ ആഹ്
എന്തോ
അതുപലെ തന്നെ മാംസങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാലോ നിങ്ങക്ക്ലെ
ആഹ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം അരി ആഹാരം മാത്രം കഴിക്കാൻ പാടില്ലാത്തേ ഉള്ളൂ അതൊക്കെ സത്യം പറയാൻ പോവാണെങ്കിൽ ഒന്നും തന്നെ ഇല്ല അപ്പൊ നി നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പയേ ഒന്നും തന്നെ ഇ ല്ലാ ഞങ്ങളൊക്കെ ഇപ്പ ഇവിടെ കളിയാക്കും പിന്നെ വെച്ചാല് നോമ്പ് തൊ നോമ്പ് എടുക്കാ നേരത്ത് ആഹ് ഫ്രൂട്ട്സ് ഒക്കെ ന നോയമ്പ് ആണ്‌ ശരിക്കും പക്ഷെ നമുക്ക് അന്നായിരിക്കും ഭയങ്കര വിശപ്പ് തോന്നുന്ന ത് അപ്പൊ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടന്റെ പണിയെല്ലാം തീർത്തിട്ട് ഇഹ് മൈദ മാവ് കൊണ്ട് എ ന്തേലും ഒക്കെ ഉണ്ടാക്കും ഉണ്ടാക്കിട്ട് ഇച്ചിരി അങ്ങ് കഴിക്കും അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്കും ജ്യൂസ് എന്തെങ്കിലും കുടിക്കും പിന്നെ പിന്നെ ഇട ക്ക് വെള്ളമൊക്കെ കുടിക്കും
ഉം
ആഹ് അത് കഴിഞ്ഞാ പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുവാണെങ്കില് ഫ്രൂട്ട്സ് എന്തെലു ഒക്കെ കഴിക്കാം പിന്നെ മൂന്ന് മണിയൊക്കെ ആ ആഹ് മൂന്ന് മണിയൊക്കെ ആകുമ്പം ആഹ് ആഹ് ഭക്ഷണം ഉണ്ടാക്കല്ലേ അത് കഴിഞ്ഞിട്ട് ആറ് മണിയാകുമ്പം അങ്ങനെ കഴിക്കും നോമ്പ് തുറക്കും അപ്പൊ അതില് എന്നാ നോയമ്പാന്ന് എനിക്കും തന്നെ അറിയത്തില്ലേ ഇരുന്നു ആലോചിച്ച് കഴിഞ്ഞാല് ലോജിക്ക് ഇല്ല താനും
സത്യാണ് നമ്മളന് പറഞ്ഞാലാണ് ശരിക്ക് അതില് നമ്മക്ക് വെള്ളം പോലും കഴിക്കണില്ലല്ലോ
അതെ അതെ അതെ
ഉം അതിപ്പോ എന്താന്ന് വെച്ചാ ഇതിന്റെ ഇതന്നെ പന ഗുണപാഠം തന്നെ അതാണ് പാവപ്പെട്ടവന്റെ വിശപ്പ് എങ്ങനെയ പണക്കാരനോട് അറി യ്യുന്നില്ല ഇതാണ് ഈ നോമ്പ്
അതെ അതെ അതെ മാത്രവല്ല ഈ മാസത്തിൽ നമ്മള് ഇത്ര നോയ്മ്പന്ന് വെ ച്ചെടുക്കുന്നത് നമ്മടെ ശരീര
ന ശക്തി ആണ് ട്ടോ നല്ല വി ഇതണ്ടാവും നമുക്ക്
ച്ചാലേ നമ്മളെ ഈ കണ്ണി കാണുന്ന എല്ലാം വലിച്ചു വാരിയങ്ങ് കഴിക്കും പഷേ അത് ഒരു പ്രൊ ഒരു പ്രോസസിങ് ഇല്ലല്ലോ നമ്മുടെ ശരീരത്തിനും അത്
മ അപ്പന് അപ്പുപ്പമാരായ്ട്ട് ചോറാകഴിച്ചിന്നത് പക്ഷേ അവര് പാട തുംപറമ്പിലും പണിയെടുത്ത് നടന്നിരുന്നു അവർക്ക് അവരുടെ ആഹ് പിന്നെ വന്നിട്ടുള്ള ശുഗറ് എനർജിയ്ട്ട് ഒലത് കൺവർട്ട് പോയിന്നു പക്ഷെ നമ്മള ക്ന് പർഞ്ഞെയ്ഞാൽ നമ്മള് കഴിക്ക നമ്മുടെ ശരീരത്തിത് ഫാറ്റ് ആയിട്ട് അടിഞ്ഞു കൂടിമ്മള് കെട്ക്കാണ്
ആതെ എല്ലാം നമ്മക്ക് കൈ കിട്ടുവല്ലേ ഇപ്പം ഓ എന്തിനും ഒരു കാര്യത്തിന്പൊ നമുക്കൊക്കെ ബുദ്ധിമുട്ടില്ല
നമുക്ക് നമ്മളെ ചെറിയെ കാലത്തൊക്കെപെൺകുട്ട്യോക്ക് അങ്ങനാണ് കാലത്ത്കാല ഇപ്പൊ നമ്മളൊെക്കെ വല്തായിട്ടണ് ഈ പി സിയോഡിന്ള്ള അസുഖങ്ങളൊക്കെ കേൾക്ക്‌ണത് അതിന് പ്രശ്നൊണ്ടായിരുന്നില്ലല്ലോ
ഇല്ല ഇല്ലല്ല അതൊന്നും ഇല്ലപ്പൊ ആർക്കും വെള്ളഎട്ക്കാൻ പോലും അവര് എത്ര ദൂരേണ് നടന്ന് കൊറത്തിന്റെ വെള്ളോം
ണ്ട് ഉമ്മാന്റെകൂടെ നമ്മള് നമ്മുക്ക് ചെയ വേണം വാച്ച് പിടിച്ചിട്ട് ചെറിയ കൊടം വാങ്ങിച്ചേരും ന്നിട്ട് അത് എടുക്കാൻ കൂടെ പോവും അതുപോല തന്നെ ഇന്റെ വീട്ടിലൊക്കെ അന്നൊക്കെ ആഹ് ഭാഗത്ത് ഞങ്ങളെ നാട്ടില്കറണ്ട് കൊറേ കഴിഞ്ഞിട്ടാ വന്നത് വെള്ള അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒക്കെ വൊരലിലിട്ട് ഇടിച്ചിട്ട് രാവിലെ അപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിരുന്നത്
ആണല്ലേ ആഹ് ഞങ്ങളെ വെല്യയമ്മച്ചിയക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു
ഏഹ്
ഞങ്ങടെ വെല്ല്യമ്മച്ചി അമ്മേടഅമ്മ അവരൊക്കെ ചെയ്യ്ണ്ടാര്ന്നു ഇപ്പഴും ചെയ്യും ഇപ്പഴും ഈ മിക്സിക്കെ വന്നു മിക്സി ഗ്രൈൻഡർ ഒക്കെ അമ്മച്ചിടെ വീട്ടിലുണ്ട് പക്ഷെ അമ്മച്ചിക്ക് അതൊന്നും ഇഷ്ടെല്ല മനസ്സിന് അത് പിടിക്കില്ല പിന്നെ ഇര്ന്ന് അരി ഒക്കെ വെള്ളത്തി ഇട്ടിട്ട് രാത്രില് ഇര്ന്ന് അങ്ങ് ആട്ടി എട്ത്ത് അങ്ങനെണ്ടാക്കും
ആയിക്കഴഞ്ഞല് അങ്ങൻതന്നെ ആൾക്കാർ പറ്റുള്ളുഅതിന്റെ ആഹ് ഒരു ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പത്തെ ഫുഡ്ഇല്ലോ
ഇല്ല ഇല്ല ഇപ്പല്ലാം ഫാസ്റ്റ് ഫുഡ്ല്ലേ
കത്തിയാണ് പിന്നെ അമ്മീമ്മേക്കെ അരച്ച്ത്തന്നെ തേങ്ങേന്റെകറിവെച്ച് എന്തോ പക്ഷെ അമ്മിമ്മേ അരക്കാനന്നേ നമ്മുക്കൊന്നും
അതെ അതെ അതെ ആരച്ച് കഴിക്കുന്നൊക്കെ നമുക്കൊക്കെ എന്നാമടിയാണ് അപ്പ നമുക്ക് പക്ഷെ നമ്മള് പറയ്ണ് നമു ഭയങ്കര പണിയാണെന്നോ. അവെരെ വെച്ച് കമ്പെറ് ചെയുമ്പോ നമ്മക്ക് പണിയിതൊന്നും അല്ല. അവരെക്കെ നമ്മടെ കാരണവരെക്കെ ചെയ്തു വന്നതെക്കെ.
ഉം ഇന്നോക്കിയാ കേട്ടോ.
എന്തോ
വിളിക്കാന് പറയ്
അതെ അതെ പിള്ളാരെക്കെ പൊറത്ത് കളിക്കുവാണോ?
ആഹ് അതെ വിളിക്കാട്ടോ. ന്നൊക്കെ. കട്ടായിക്കോളൂ.
ആഹ് ഓക്കെ